ഹലോ
ഹലോ എന്തൊക്കെ വർത്താനം സുഖല്ലേ
ഹലോ
ഹോ എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആഹ സുഖമാണ് സുഖമാണ്
എന്താ ഉള്ളത്
വീട്ടിൽ
വീട്ടിലാണ് ഞാനും വീട്ടിലാണ് അപ്പൊ ഞാാനിങ്ങനെ എന്റെ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ അതിന്റെറെടിയിലാണ് ക്ല്ലക് ആയിലിന്റെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഉണ്ടാവുന്ന കാര്യങ്ങൾ അതുപോലെ തെ അതിന്റെ ദോസങ്ങള്ൾ അതിന്റെ മെച്ചങ്ങളൊക്കെ പറഞ്ഞതണ്ട് ഒരു എഴുതിതിട്ടുള്ളൊരു മെസ്സേജ് ഞാൻ കണ്ടു സന്ദേശം ഞാൻ കണ്ടു അപ്പൊ എന്താണ് മൊബൈൽ ഫോണിനെ കുറിച്ച് എന്തെ അഭിപ്രായം നല്ലതാണ് ചെയ് ഉത്തരം
അത് ഗുണമുണ്ട് ദോഷമുണ്ട് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഉപയോഗ അനുസരിച്ചിട്ടായിരിക്കും ഒരു വ്യക്തി അത് നല്ലതിനു ഉപയോഗിക്കുമ്പോ അത് നല്ലതാണ് ചീത്തേനും ഉപയോഗിക്കുമ്പോ അത് അവനക്ക് ദോഷകരമായിട്ടും ബാധിക്കും
അതെ തീർച്ചയായിട്ടും ഞാന അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണ്ട് കാരണം ഏർ എങ്ങനെയാണോ അവന്റെ സമയം ആ രീതിൽ ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ ആ ആയിരിക്കും അന്റെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന അനുസരിച്ചായിരിക്കുംല്ലോ അല്ലെ അപ്പൊ ഞാൻ മനസ്സിലാക്ക നഞമ്മളിപ്പോ നല്ല നല്ല കാര്യത്തിനണത് ഉപയോഗിക്കുന്നത്ണ്ടെങ്കിൽ നമമ്മുക്ക് നല്ലത എല്ലാന്നുണ്ടെങ്കില് നമുക്ക് അതണ്ട് ഏ ദോഷകരമായി തീരുന്ന അവസ്ഥയാണ് കാരണം ഇന്ന് ഈയൊ ഒരു ഉപകരണം വെച്ചുകൊണ്ട് ഉപകരണം വെച്ചാണ് ഇതില്ലാത്തൊരു ആൾക്കാർ എന്ന ഏ ഇന്ത്യയിൽ നിന്നല്ല മറ്റു ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യ എന്നുള്ളതാണ് ന മനസ്സിലാക്കുന്നത് കാരണം ഇത് ഒരു ഡിജിറ്റൽ യുഗമാണ് കാരണം അത്രത്തോളം ഏ സാങ്കേതിക വിദ്യകളൊക്കെ എന്ത ചെയ്യുന്നുണ്ട് വളരെയധികം ഏ മുൻപന്തിയിലേക്കെ എത്തി എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയ എന്തായിട്ടുണ്ട് സ്മാർട്ട് ഫോണ് എന്ത വളരെയധികം വിപണിയിലൊക്കെ കരന്ന് സൃഷ്ടിച്ചുകൊണ്ട്പ്പോ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒ അവസ്ഥയാണ് അല്ലെ
അതെ അതെ
അപ്പൊ ഞങ്ങനെ മൊബൈൽ ഫോണ് ഉപയോഗിച്ചാണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരുമായിട്ടും എക്കെ ൻറ്റും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിറെ ഒരു പ്രധാന ് കാര്യമായിട്ട ൻ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനെറ്റിന്റെ വരവോടു കൂടി തന്നെ ധാരാളം ഹ് കാര്യങ്ങൾ എന്തായിട്ടുണ്ട് നമുക്ക് എളുപ്പത്തില്ൽ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കിട്ടുണ്ട് ഇപ്പൊ നമ്മള ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൊ തൊരു നി നിർമ്മിത ബുദ്ധിയുടെ കാലമാണല്ലോ ഈടെ ഒരു യുഗമാണല്ലോ അപ്പൊ ഏ അതിനോട്ന്ന വച്ച് നോക്കുകയാണ നമുക്കിപ്പോ ഏതൊരു ആദ്യമുഖ ഏതൊരു വിഷയം നമ്മൾ ഇത് ഏർ കണ്ടെത്തിയ എടുക്കാൻ നമുക്കൊ ഒരുപാട് ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യംുണ്ടായിരുന്നു എന്നാല ഈ ഒരു ഇന്റർനെറ്റ് അതുപോലെ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകളുടെ വരവോട് കൂടി നമു അതല്ലേ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു ഉപകരണത്തിലൂടെ എന്ത ചെയ്യാ നമുക്ക്തെല്ലാം വളരെ എളുപ്പത്തില് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടുന്നത് അതുപോലെ തന്നെ ഏഹ ഞാ നേർത്തെ പറഞ്ഞ തന്നെ ലോകത്തിന്റെ ഏത് ഭാർത്ത കാര്യം നമുക്ക എന്ത് ചെയ്യാം നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവരുമായി ഏ സംസാരിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് വീഡിയോ കോൾ വഴ ദൂരെയുള്ളവരെ നേരിൽ കാണ പോലെ നമു സംസാരിക്കാ എന്നുള്ളത ഇത്തരം ഈ ഒരു ഉപകരണത്തിലൂടെ സാധിക്കും എന്നുള്ളത് വളരെയധികം ഒരു മുന്നേറ്റം തന്നെയാണ് കാരണം ഒരുപാട് പല പലരും പല പ്രത്യേകിച്ച് ഈ പ്രവാസികളായവർക്കൊക്കെ ഇതിന്റെ വലിയൊരു ഉപകാരം ഉണ്ടാകുമ എന്നാണ് ൻ മനസ്സിലാക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് കൊ വർഷങ്ങളായ ഒരുപക്ഷെ മൂന്ന നാലും വർഷങ്ങളായി അന്യ നാട്ടില് തന്റെ കുടുംബക്കാരെ തന്റെ മക്ക അന്റെ ഭാര്യൊക്കെ കാണാതെ ജോലിയുടെ ആവശ്യാർത്ഥം അവർക്ക് വരാൻ സാധിക്കാത്ത രീതി രീതിയിലുള്ള ജോലി ആയിരിക്കാം ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടാകുമ്പോ അവരുടെ മുഖം കാണാനും. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖൊക്കെ അവർക്ക് കാണാനും ചെയ്യും അവർക്ക് ഇത്തരം ഏ ഈയരു ഉപകരണ ത്തിലൂടെ അവർക്ക് വളരെയധികം നല്ല രീതിയിൽ എന്തായി അതിനെല്ലാം സ് ക സ കാണാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു മേന്മയട്ട് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതെന്താണ് വിദ്യാർത്ഥികൾക്ക്. ഏഹ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് നമ്മള് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ എന്നുള്ളത് ഒരു മികച്ച ഒരു പഠന സഹായി ആയിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഹ് ഈ കൊറോണ. കാലത്ത് ഏഹ് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ഡിജിറ്റൽ ഏഹ്. പഠനം എന്നുള്ളത് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയൊരു സമയണ്ടായിരുന്നു അന്നൊക്കെ എന്താണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ ആയത്. ഇന്ന് കൂടുതലായിട്ടും പല വിദ്യാർത്ഥികളുംഅവർടെ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ സ്വന്തം. സ്വന്തമായിട്ട് തന്നെ അതിലൂടെ എല്ലാം ഒരു പഠന മേഖല എന്ത് ചെയ്യ്തു അവർക്ക് തുറന്ന് കൊടു കൊടുത്തുന്നുള്ളതാണ് ഇതൊക്കെ എന്തേ ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ഒരു ഏഹ് നല്ലൊരു മെൻമായായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മേന്മായിട്ട് വേറെന്തെങ്കിലും തോ
ആഹ് അതായത് അതിന്റെ ഗുണണോ ഉദ്ദേശിക്കണത്.
ആ അതെ അതിന്റെ ഗുണങ്ങള്.
അതിന്റെ ഗുണങ്ങള്. ആശയവിനിമയൊക്കെ നടത്താന് എളുപ്പമായിക്ക്ണു അതേപോലെ തന്നെ. ലോകത്തിന്റെ ഏത് അറ്റത്തുള്ളവരോടും. നമുക്ക് സംസാരിക്കാനും വിശേഷങ്ങള് അങ്ങോട്ട് ഒട്ടുമങ്ങോട്ടും പങ്ക് വയ്ക്കാനൊക്കെയുള്ള ഒര് സൗകര്യാണ് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഇപ്പൊ ഒര്. പിന്നെ കത്ത് പോസ്റ്റ് വഴി വരുമ്പോ. അത് ചെലപ്പോരു ഉദാഹരണത്തിലൊരു മരണ വാർത്തയാണെങ്കില് അത് കേൾക്കും. ഉഫുക്ക അങ്ങോട്ട് വിവര എത്തുമ്പോളോ അവര് അതറിഞ്ഞു കൊണ്ട് തിരിച്ചു വരുമ്പോത്തിനൊക്കെ. ഒരുപാട് ലൈറ്റ് ആയിട്ടിണ്ടാവും. ഇങ്ങനെ വളരെ പ്രയാസങ്ങളിണ്ടാകുന്നത് പോലെ ഇപ്പൊ വീഡിയോ കോള് അതുപോലെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനുള്ളൊ സൗകര്യോന്നും മുമ്പിണ്ടായിന്നില്ല അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മാത്ര അല്ല. നമ്മുടെ വിവിധ ഭാഷകള് കുട്ടികൾക്ക് പഠിക്കാനുള്ള. അതിന്റെ പിന്നെ. വാക്കൃത്തങ്ങള് നോക്കാന്, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങള്,
അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഏഹ് ഇണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങള്. അതെന്തൊരു വിഷയാണെങ്കിലും ആ വിഷയം നമ്മളിപ്പോ. പിന്നെ അതില് സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് നോക്കുമ്പോ നമുക്ക് അയിനെ കുറിച്ചുള്ളോരറിവ്. കിട്ടാണ് അതുപോലെ തന്നെ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വളരെയിത് സഹായമാകുന്നു ആഹ്. മാത്ര അല്ല മുതിർന്നവർക്കും. ചെറിയവർക്കൊക്കെ ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുമ്പോ ഇത് വളരെയധികം ഉപകാര ഉപകാരമാണ് മാത്രമല്ല നമ്മളിപ്പോരു വാർത്തകള്. ആദ്യൊക്കെ അറിയുന്നത് വെറും ഏ പേപ്പറിലൂടെ പത്രത്തിലൂടെയാണ് ഇതിപ്പോ ഇപ്പൊരു സംഭവം, ഒരു ന്യൂസ്, ഒരു വാർത്ത, നടക്കുകയാണെങ്കിൽ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് തത്സമയം നമുക്ക് അറിയാൻ കഴിയുന്നു.
അത് ഇന്നത്തെ സംഭവങ്ങള് ഇന്ന് നടന്ന കാര്യങ്ങള് നാളെ പേപ്പറില് വരുമ്പോ അത് ഇന്നന്നെ ഈ നിമിഷം തന്നെ തത്സമയം നമ്മക്ക് മൊബൈലിലൂടെ കാണാൻ കഴിയുന്നു.
അതുപോലെ തന്നെ ഇനിയിപ്പൊ ഒരുപാട് കാര്യങ്ങള് ഇനിയിപ്പൊ കണക്ക് കൂട്ട്ണ കാൽക്കുലേറ്റർ അത് പോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠനത്തിനും കുട്ടികൾക്ക് സഹായമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതില്ണ്ട് അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് വലിയൊരു നിയന്ത്രണം ഇവിടെ വച്ച സമയത്ത് ക്ലാസ്സ് കളൊക്കെ അത് ഓൺലൈനായിട്ട് വന്നു അപ്പൊ അതിനും ഈ മൊബൈലിന്റെ ഒരു ആവശ്യം അതിന്റെ പ്രാധാന്യം നമ്മള് ഏറെ നമുക്ക് എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെട്ടു അതുപോലെ തന്നെ നമ്മളിപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കുടുങ്ങുമ്പൊ അവിടെ നമ്മുടെ പരിചയക്കാര് ആരെ ഇല്ലെങ്കിലോ
അങ്ങനെയൊക്കെ വല്ല പ്രശ്നങ്ങള് വരുമ്പോ നമുക്ക് നമ്മുടെ ഏഹ് സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിക്കൊക്കെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരങ്ങള് അറിയിക്കാനും അങ്ങനെ ഒരുപാട് അങ്ങട്ടും ഇങ്ങട്ടുള്ള സഹായങ്ങള്
ഇനിയിപ്പോ ഒരു ഉദാഹരണം എടുത്ത് നോക്കാണെങ്കില് അപകടങ്ങളായിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ അപ്പൊ തൽസമയം തന്നെ വിളിച്ച് ആ വിവരം അറിയിക്കാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടക്കെ സഹായം തേടാനും ഒരുപാട് ഉപകാരതിനുണ്ട്. മാത്രമല്ല ഒരുപാട് രോഗികളെ അവർക്ക് വേണ്ട ചെലവുകള് പൈസകളൊക്കെ പിരിക്കണത് അതീ രോഗികളുടെയൊക്കെ വിവരങ്ങള് ഏഹ് മൊബൈലിലൂടെ അറിയിക്കുന്നു അങ്ങനെ അവരെ സഹായിക്കാന് ലോകത്തിന്റെ പലേ ഭാഗത്തുന്ന് ആളുകള് വരുന്നു മാത്രമല്ല ഒരു സമൂഹത്തില് ഇതുവരെ നേരിട്ട് കാണാത്ത അങ്ങട്ടും ഇങ്ങട്ടും നേരിട്ട് കാണാ കാണാത്തവര് അവർക്ക് നല്ല സുഹൃ ത്തുക്കളെയും ഇതിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഇതിലുണ്ടാവുന്നുണ്ട് ഏഹ് അങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഇതിന്റെണ്ട് താങ്കൾക്ക് ഈ വിഷയത്തിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്
അതെ തീർച്ചയായിട്ടും ധാരളം ഏ മേന്മകളുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കണ്ടത്. പ്രത്യേകിച്ച് ഈ അമിതമായ മൊബൈൽ ഉപയോഗം എന്തിയ്യും കുട്ടികളുടെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിലുള്ള യുവാ യുവാക്കളുടെയൊക്കെ പഠനത്തെ എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്ക്ണ്ട് കാരണം മണിക്കൂറുകളോളം എന്ത ചെയ്യ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഗെയിമുകളിലൊക്കെ മുഴുകുന്ന എന്തയ്യും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തയും അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കുറക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിന്റെ ഒരു ദോഷ ഞാൻ കാണുന്നുണ്ട് പറ പ്രത്യേകിച്ച് കൂടുതൽ സമയം ഏഹ് മൊബൈലിന്റെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തെ അതുപോലെ തന്നെ നമ്മളെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർമാർ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ കഴുത്ത് വേദന അതുപോലെ തന്നെ തലവേദന മാനസിക മാനസിക സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇത്തരം കൂടുതൽ സമയം ഈ ഒരു ഉപയോഗ ഇതിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുമെന്നുള്ളതും ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരായ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞമ്മള് ഇന്ന് നോക്കാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരാണ്. പ്രത്യേകിച്ച് വ്യാജ സന്ദേശങ്ങള് ഓൺലൈൻ തട്ടിപ്പുകള് അതുപോലെ തന്നെ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം എന്നിവയിലൊക്കെ എന്തിയ്യണം ഏഹ് നമ്മള് ജാഗത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതും നമ്മൾ ഇതിന്റെറെ കൂടെ ചേർത്ത് ഉപകാരങ്ങളുടെ കൂടെ നമ്മൾ ഇതും കൂടി ഇത് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം ഉപകാരങ്ങൾ ഉണ്ടാകുമ്പോ എന്തായാലും അതിനൊരു ഉപദ്രവം ഉപദ്രവം ഒരു ഉണ്ടാവെന്നുള്ളതുറപ്പാണ് അത് അതിന് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോളൊക്കെ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ റോഡ് മുറിച്ച് കടക്കുക അല്ലെങ്കി വാഹനങ്ങൾ ഓടിക്കു ചെയ്യുന്നതൊക്കെ എന്തെയ്യും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മ നമ്മുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഏ സുരക്ഷക്ക് മാത്രം ഏ മുൻഗണന നൽകിയതിന് ശേഷം എന്തെയ്യ മൊബൈൽ ഇത്തരത്തിൽ ഉപയോഗം ഉപയോഗിക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ
തീർച്ചയായും അതിനോട് യോജിക്കുന്നുണ്ട് അതായത് നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ ഉദാഹരണത്തിന് പഠനം അതുപോലത്തെ നല്ല കാര്യത്തിന് ഉപയോഗി അതേപോലെ തന്നെ പിന്നെ ഗെയിമിന് അഡിക്റ്റ് അതുപോലെ തന്നെ ഏ പിന്നെ കണ്ണിന് ശരീരത്തിന് ഇങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട് കാരണം പിന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നെ മാത്രല്ല സൈബർ കു കുറ്റകൃത്യങ്ങൾ ഒരുപാട് പിന്നെ ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ തട്ടിക്കൊണ്ടുപോവല് ഇങ്ങനെ പലേ പ്രശ്നങ്ങളും വർധിച്ചു വരുന്നുണ്ട് അത് ദോഷവശങ്ങളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിന്നെ ഒരു വ്യക്തി അവ നല്ലതിനു ഉപയോഗിക്കുമ്പോൾ അത് ഉപകാര പെടും അവൻ്റെ ഉപയോഗം പോലെയാണ് ദോഷകാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദോഷമായി മാറുമെന്നാണ് ഈ വിഷയത്തില് ആകെ ഏ മൊത്തത്തില് ചുരുക്കി പറയാനുള്ള വിഷയം
ആ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് ധാരാളം കാര്യങ്ങള് പറയാനുണ്ട് ഒരിക്കലും ഇത് പറഞ്ഞാല് ഇതിങ്ങനെ നീണ്ടു പോകോന്ന് ള്ളതാണ് അപ്പ നമുക്ക് അത് മറ്റൊരു കോളിലൂടെ പറയാല്ലേ
ഓക്കെ ഓക്കെ ശരി